ആക്കെ
കേൾക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ?
ഞാൻ കൊറെ നേരമായിന്നന്നെ വിളിക്ണ്
ആഹ തിരക്കില് അങ്ങനെ ഓരോരോ തിരക്ക്ന്ന് പറഞ്ഞ രാവിലെ മുതൽ ഫുള്ള് ഫ്രീ അല്ലേ
ആ ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഒഴിവായിട്ടിരിക്കാവൂല്ലേ
മോനിക്കൊ ഒരു മോനനെള്ളു അത് എറണാകുളം പഠിക്ക ഇവിടെ ഇക്ക വർ ഇക്ക മാഷ് അച്ചാണ് അധ്യാപകനാണ് ഓലും പോകും രാവിലെ
അ അ ളോക്ക് കഴിഞ്ഞാ പിന്നെ വീട്ടിലറ്റക്കാണല്ലോല്ലേ
അതന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫ്രീയല്ലേ
ആ ആഹ് സൗണ്ട് കുറച്ച് കൊറവുണ്ടല്ലോ
എന്റതാ ക്ലിയർ കിട്ടണില്ല
ആഹ കൊ കൊറവാണ് കുറവാണ് ശബ്ദം കുറവാണ് ആഹ് കൊഴപ്പില്ല ആ
ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും
അ അ അ അതാവുന്ന
അപ്പം മഴൊക്കെ പെയ്യല്ലേ മഴ് ഈ റേഞ്ചിൻന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവയേ എന്താണ് തന്നെ
ആ ആഹ നാ രാവിലെരുന്നു
അല്ലാ അപ്പൊ എത്ര വയസായിക്കണ മോൾക്ക് ഹലോ തന്നെ ഇക്ക എവിടയന്ന
ആ
ഇക്ക എവിടെയ നിങ്ങളെ
എന്താണ് പറഞ്ഞേ
നക്ക എവിടെയാണ്െന്ന് നോക്കുക എന്നന്നെ വീട്ടില എല്ലരുുംണ്ടാ ഉമ്മ അപ്പ അങ്ങനെ എല്ലാവരുണ്ടോ
ആഹ ഉണ്ട് ഞാനമ്മടെ എറെട്ട വീട്ടിലാണ് അവിടെ എല്ലാരും ഉണ്ട് അവിടെപ്പ ഞങ്ങന്നെ ഉള്ള ഞാനും മോളും മാത്രേ ഉള്ളൂ
മോള എവിടെ പഠിക്കണായിാരുന്നേ
ഇവിടെ ഉ ഇതിനന് സി എം എക്കാണ് ഈഗിൾസിില്
ആ സി എം എക്ക് ആഹ നല്ല കോഴ്സ് അല്ലേ അത് പഠിച്ചെടുക്കാനാണ് പണില്ലേ
ആഹ കിട്ടാന പണി
അല്ല ഓര പേപ്പർ പോയാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആയിരത്തിഞ്ഞൂറ് മക്കള് ആ അതിറെ ആഴത്തിന്റെ മോൾ അങ്ങനെ പഠിക്കുന്നുണ്ട് സി എം എക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓള് എറണാകുളംാണ് പഠിക്കുന്നത്ട്ടാ
ആഹ് ആഹ് ആഹ് എന്നിട്ട് കിട്ടിയോ
ഇല്ല അതിത് പഠിക്കണള്ളും തുടങ്ങണള്ളോ
കേറിട്ടുള്ളൂല്ലേ അവള ഇതേപോലെ ഇപ്പ ഇന്നലെ ക്ലാസ് തുടങ്ങിയിട്ടുള്ളു
ആ ഒരു വർഷം കേബള ഇപ്പ രണ്ടു വർഷ പിന്നെ പേപ്പർ ഇങ്ങനെ തുടങ്ങ ഓരോ പേപ്പർ യ പതിനായിരക്കെ വെച്ചി കൊടു അനെ ഭയ
അങ്ങ അങ്ങനത്തെ ഒരു പ്രശ്നം ഇണ്ട്തിേ ആദ്യം തന്നെ കിട്ടണം എന്നാ കൊഴപ്പില്ലേ
മക്കൾ ഇഷ്ടപ്പെട്ടാ ഫസ്റ്റ്ണ്ട് തുടങ്ങും ലാസ്റ്റ് അത് മക്ക െ ഒരു ബുദ്ധിമുട്ട്ര ഇഷ്ടമല്ലാത്തതാക്കാവോ അവരെ
ആഹ അതന്നെ ആഹ പിന്നെ ഇതിന്റെ റിസ്ക്ക്കൊലം വെക്കുമ്പോളേ പഠിക്കാനുള്ള ബുദ്ധിമുട്ട കാലം വയ്ക്കുമ്പോ അവർക്കുണ്ട്
ട്ട് എണഴപ്പില്ല അവ ഇഷ്ടത്തിന്ടു്പോ മച്ച അടിച്ചേൽപ്പിക്കരുുന്ന മക്കള
ആ ആ ഇങ്ങത്തെ ഇങ്ങനത്തെ ഇതൊന്നും നഞമ്മള് നിർബന്ധിക്കത്
അതന്നെ പറഞ്ഞത് അവർക്ക് എന്താണ് അല്ലെങ്കില മക്കള് പ്ലസ് ടു കഴിഞ്ഞാ അവരെഷ്ട
അവ അവരിഷ്ടത്തിന് അവർക്ക് ഏതാ താല്പര്യച്ച അത് അത് കൊടുക്കണോ
ഇപ്പ എം ബി ബി എസിന് നമ്മുക്ക് മക്കക്ക് നമക്ക് താല്പര്യം ഉണ്ടായി് കാര്ല്ലല്ലോ പക്ഷെ അത് നമ്മ നമ്മളെ നിർബന്ധത്തിന് മക്കൾ നീ
ന അവര് അങ്ങനെ പോയിട്ട് അവര് ഒ ഒന്ന എത്താതായി പോ
അല്ല അവർക്ക്ന്നെ ചട നക്കുമ്പോൾ അവരത് ഒഴിവാക്കി വരും പകുതി വെച്ച് നിർത്തിപ്പോ വരും പിന്നെ അവിടെ കൊറ നുക്ക് പൈസക്കും ബുദ്ധിമുട്ടാണ് കുറ മക്കളെ കുറച്ച് ടൈമും വേസ്റ്റ് ആായി പിന്നെ മക്കൾക്ക് ആ ഫീൽഡിനോ ഒരു ഫീൽഡിനോട് ഇറങ്ങാൻ താല്പര്യമില്ലാത്ത അവ
ആഹ അതന്നെ നമ്മള് നിർബന്ധിച്ച അല്ല കയ്യില പൈസയും പോ അതട്ടൊന്നും ആവില്ല
ഡിപ്രഷൻ വരും മക്കൾക്ക് ആകെ ടെൻഷൻ വരും അങ്ങനത്തക്കെ ഒരു അവസ്ഥ ആകവും മക്കള അവസ്ഥ
അവരിഷ്ടപപ്പെട്ടിട്ടാണെങ്കി ഇപ്പ അവ അങ്ങനെ ഒരു ഇതുണ്ടാവും അവർക്ക്
അവർക്ക് നമ്മ നമ്മള ഒന്നും ഒന്നും അറിയേണ്ട ആവശ്യം ഇല്ല
ആഹ അത തന്നെ നമ്മളൊന്നുംേണ്ടാവശ്യ
ഒരു ഒരു ബുദ്ധിമുട്ടുംല്ല ഉ മോളെ കല്യാണകാര് കല്യാണൊക്കെ നോക്കണ്ടോ
അയയ് ഇപ്പൊ പ്ലസ്ടു കഴിഞ്ഞിട്ടല്ലള്ളോ
ഇപ്പ കഴിഞ്ഞി
ആ കഴിഞ്ഞിട്ടിപ്പൊ ചേർന്ന്ട്ടൊള്ളൂ
അത് ശെരി അപ്പൊ പിന്നെ ഇതിലെന്നാവും
വേറെന്തൊക്കെയാ വിശേഷം
ഇങ്ങനെ ഓരോരോ തിരക്കും കാര്യങ്ങളൊ
ആ ആ മഴ രാവിലെ കെമ്പി മഴേയിരുന്നേ പിന്നെ അത് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോത്തിന് അത് മഴ കൊറഞ്ഞ ഇപ്പൊ നല്ല വെയിലാണ്
പ്പോ നല്ല വെയ്ല് അപ്പൊ ങ്ങളെ സ്ഥലം എവിടെ
ഞങ്ങിവിടെ മലപ്പുറം ജില്ലേല് ങ്ങളെവിടെണ്
മലപ്പുറം ജില്ലേലെന്നെണ് തിരൂര് ഭാഗം
ആ അത് വളാഞ്ചേരി
നിങ്ങൾ കഞ്ഞിപ്പുര വളാ
ആ ആ ആ ആ
അതറിയാ എവിടെണ് വ എവിടെ വളാഞ്ചേരി ടൗണിലാ അതാ
അതെ തെ തെ അവ്ട്ത്തെന്നേണ്
ക്കലെ പള്ളിക്കല്ലേ
ആ ആ അവിടൊക്കെ ആ ആ് എല്ലാം അങ്ങോട്ടൊന്നും പോണ്ട അതൊക്കെ ഞങ്ങളെടുത്തന്നെണ്
അപ്പൊ ങ്ങള് എവിടേണ് അപ്പൊ വളാഞ്ചേരി ക്ക്ത്ത്ണില്ലല്ലോ ആ വളാഞ്ചേരി കഴിഞ്ഞിട്ട് അപ്പൊ വളാ എവിടെ സ്ഥലം കറക്റ്റായിട്ട്
നിസാർ ഹോസ്പിറ്റലിന്റെ ഒക്കെ അവടെ
വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റല
ആ ആ അവ്ത്തെന്നെ ആ ആ എല്ലാ ആ കൊറച്ച് അങ്ങോട്ട് പോണല്ലോ അങ്ങോട്ട് എത്തണ്ടാ
പിന്നെ ആമ്മളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വട്ടപ്പാറ ഇപ്പൊ വട്ടപ്പാറൊന്നുംല്ലന്ന് തോന്ന്ണ്ട്
ആ ഇല്ല
വല്ലതൊരു ഇത് ഇല്ല ലെ അ ല്ല ല്ല ആ ഞാനിന്റെ ന മൂത്തമാടെ ക്ക് വീട് അവ്ടേണ് വളാഞ്ചേരി
എവിടെ ആ ആ
തൊക്കെ അങ്ങനണ്ട് പോവായിര്ന്ന് ഇരുമ്പിളിയല്ലേ ഇരുമ്പിളിയാ ഇരുമ്പിളിയ റോഡ് അവിടെണ് ലെ അവിടെ അങ്ങനെങ്ങട്ട് പോവും പിന്നെ അവിടെ ടൗൺ ഏരിയല്ലാ ങ്ങള് ടൗൺ ഏരിയയിലാണോ ടൗൺ ഏരിയയിലാണോ ചോയ്ക്ക
ആ അതെ അതെ
തന്നെ അതല്ല അപ്പൊ മൂന്നാക്കൽ പള്ളിക്കല് തൊട്ടടുത്ത് അവിടുന്ന് കൊറ റച്ച് തോനെ പോവാണ്ടോ
അത് വേറെ റൂട്ടല്ലേ അത് പെരിന്തൽമണ്ണ റൂട്ടിന് വേറെ പോണ്ടേ ആ
ആ പിന്നെ ങ്ങളെ കല്യാണം കഴിച്ചീനെ അപ്പെവ്ട്ക്ക
അത് ഇവിടെ ഉം കുമ്പിടിന്നൊക്കെ പറയും കുമ്പിടി ആനക്കാര ആ ഭാഗത്ത് ആ
റ്റിപ്പുറം അതറിയോ ന്റെ ജേഷ്ഠത്തിനെ കല്യാണം കഴിച്ചീനെ അവിടുക്കാണ് ആ ഓടിറ്റോറിയത്തിന്റവടാ
അല്ലല്ലാ
കുമ്പിടി ഒരമ്പലം